ആഹ് മനസിലായോ ആഹ് മനസിലായോ ഞാനാണ് അന്റെപ്പോ സ്കൂ എന്താ വിദ്യാർത്ഥി പഠിച്ചിര്ണ്ട്ന്ന ആൾക്കാരാണ്
ആഹ് ആഹ് മനസിലായി മനസിലായി എന്ത്യ എന്തൊക്കെ സുഖല്ലേ
ആഹ് സുഖം തന്നെ പിന്നെ ഇജിപ്പോ എവിടെ വിദേശത്താ
ഏഹ് ഞാൻ നാട്ടില്ണ്ട്
ഏഹ് ആഹ് ഇജിങ്ങോട്ട് പോന്നിട്ടില്ലാല്ലേ ഇജ്ജ് ഇങ്ങട്ട് പോന്നിട്ടില്ലല്ലേ
ഇല്ലേ ഞാന് വന്നീന്നു ആഹ് ഒരു രണ്ടു വർഷം മുന്നേ വന്നിന്നു ഏഹ് രണ്ട് വർഷം മുന്നേ വന്നിന്നു
ഏഹ്
അത് ഇവിടെ കുറച്ച് സുഖലാത്ത കു
പിന്നെ അപ്പൊ നാട്ടില് എന്താ പണി എന്തായിരുന്നു പണിണ്ടോ പഠിച്ച അതെന്താ ചെയ്യ്ണേ
ആഹ് പടുത്തൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മള് കൂലിപ്പണി ചെയ്യ്ണ്ട് പക്ഷെ ഇപ്പൊ മഴൊക്കെ ആയോണ്ടേ രണ്ട് മൂന്നിസായികാണ്ട് പണിക്കൊന്നും പോയിട്ടില്ല
ആഹ് പിന്നെയ് എന്താ ആഹ് അന്റെ ഇപ്പ ഇന്നാളൊരു ദിവസം വിളിച്ചീനേ എന്താ അനക്ക് നല്ല നോക്കാൻ വേണ്ടീട്ട് ഇവിടെ നല്ല ശമ്പളൊക്കെളള ജോലി നോക്കാൻ വേണ്ടീട്ട്
ആഹ്
അപ്പൊ ഞാനിപ്പോ രണ്ട് മൂന്ന് ദിവസായി വിളിച്ചിട്ട് ഞാന് പിന്നെ മറ തേനു ഇപ്പോഴാണ് ഞാന് ഓർമ്മ വന്നത് ഇവടെ ഒരു ഒരാൾക്ക് ജോലിക്ക് കേറാൻ അവസരണ്ട് എന്താ പണി ഇതന്നെ നാട്ടിത്തെ മാരിക്കെന്നെ എന്താ നല്ല സുഖള്ള പരിപാടി തന്നെ മറ്റേ ഓഫീസൊക്കൊന്ന് അടിച്ചു വാരി ഇത്ടാനാണോ നല്ല ശമ്പളം ഉണ്ട് എന്തായാലും കാരണം കുറെ റൂമള് ഉണ്ടാവും
ആഹ് അല്ല നിങ്ങളെ അടുത്ത് തന്നെയാണോ അതോ എന്താ കുറച്ചധികം ദൂരം ഉണ്ടോ
അല്ല ഞങ്ങളെ അട്ത്ത് തന്നെ ഞങ്ങളെ സ്ഥാപനത്തിൽ തന്നെയാണ് അവസരള്ളത്
ആഹ് നോക്കട്ടെ അയിനിപ്പേ ഞാന് ഇപ്പോ രണ്ടു വർഷം മുന്നേ വന്നപ്പോ വലിയ പ്രശ്നൊന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ടിക്കറ്റിനും കാര്യങ്ങൾക്കും നിരക്ക് കൂടിക്കണല്ലോ ഇപ്പൊ നിലവില് അവിടെ എന്താ വിദേശ രാജ്യങ്ങളിൽ ചെലോട്ത്തൊക്കെ യുദ്ധം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോ ടിക്കറ്റും കാര്യങ്ങളും കിട്ടാനുല്ല അതേമാതിരി നിരക്കും നല്ലോം വർദ്ധിച്ചിട്ടുണ്ട്
അല്ല അതിന്റെ കാര്യങ്ങളൊന്നും പേടിച്ചേണ്ട ആവശ്യല്ല കാരണം ഞാന് നമ്മളുടെ സ്ഥാപനത്തിതെ നേതാവിനോട് ചോദിച്ച പ്പോ മുപ്പര് പറഞ്ഞത് പിന്നെ ഇതിന്റെ കാര്യങ്ങൾ അതിന്റെ ചെലവും യാത്ര ചെലവും കാര്യങ്ങളൊക്കെ മൂപ്പരന്നെ ഏറ്റെടുക്കും പറഞ്ഞി നമുക്ക് ഇപ്പ അത്യാവിശ്യായിട്ട് കാരണം ഇവിടെ നമ്മളെ സർക്കാർ സ്ഥാപനങ്ങളുടെ വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കണോണ്ട് പെട്ടെന്ന്
ആഹ്
ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിച്ചിട്ട് പറയാ ഞാൻ വീട്ടില് ഇങ്ങനെ അന്വേഷിച്ച് നോക്കട്ടെ കാര്യങ്ങളൊന്ന് അവതരിപ്പിച്ച്കാണ്ട് ഒന്ന് പറയാ പിന്നെ ഈ മാസം എന്തായാലും വരല് പറ്റൂല കാരണം ഈ മാസം അവസാനായികാണ്ട് നമ്മളെ ഒപ്പം പഠിച്ചിരുന്ന ഒരുത്തന്റെ കല്യാണാണ് അപ്പൊ അതിനെന്തായാലും പങ്കെടുക്കണ്ടതുണ്ട്
ആഹ് ആഹ് ഓന് എന്നാണ് പറഞ്ഞിനിയെ ഞാനിപ്പോ എന്നോട് പറഞ്ഞിനി ഞാൻ മറന്നതാണ്
ആഹ് ഈ മാസം ഇരുപത്തെട്ടിനാ തോന്നുന്നുട്ടോ കറക്റ്റ് ഉറപ്പില്ല അവന് എന്താ ക്ഷണക്കത്ത് വാട്സ്ആപ്പ് ചെയ്തിന്നു
ആഹ് ച്ചും ചെയ്തിന്നു
ആഹ് അപ്പൊ എന്തായാലും ഒപ്പം പഠിച്ചല്ലേ എന്തായാലും പോണല്ലോ
ആഹ് ഞാനും ഞാനും വെരണം കരുത്ണ്ട് പ ക്ഷേ എന്താ അവധി കിട്ടോ അറില്ല ചോദിച്ചോക്കട്ടെ
ആഹ് അവിട്ന്ന് എങ്ങനെ എത്ര കൂടുമ്പോള വരല് ഇങ്ങള് ലാസ്റ്റ് പ്പൊന്നാ നാട്ട്ക്ക് വന്നെ
ഇവിടെ ഇപ്പൊ ഞാനിപ്പോ എ എന്നാപ്പം ന്താ അവധിക്ക്‌ ഒന്നുമല്ല പ്രശ് ണല്ലേ കാരണം രണ്ടു മാസം കൂടുമ്പോ സ്ഥാപനത്തിന്റെ ചെലവിൽ തന്നെ നമുക്ക് വീട്ടിൽ പോയി വരാനുള്ള അവസരമുണ്ട് കാരണം നമ്മളെ വർ എന്താ ജോലി കാര്യങ്ങളൊക്കെ തടസ്സപ്പെടാക്കാവേണ്ടി എന്താ രണ്ട് മൂന്നാൾക്കാര് ഒരേ സ്ഥലത്തുണ്ട്
ആഹ് രണ്ടു മാസം കൂടുമ്പോ വീട്ട് വരാൻ പറ്റുവോ
ആഹ് സ്ഥാപനം തന്നെ നമുക്ക് അതിന് ചെിലവൊക്ക ഏറ്റെടുക്കും കാരണം നമ്മളിപ്പോ ആ ലീവിന് പോ നാട്ട്ക്ക് പോരുമ്പോ വേറൊരാളെ നമ്മള് അതിന് പകരായിട്ട്ണ്ടാവുമിവിടെ
ആഹ് ആഹ് ഞാൻ ഇന്ന് എന്തായാലും വീട്ടിലഅൻ വീട്ടിലേ വിളിച്ചങ്ങാണ്ടൊന്ന് കാര്യം പറയട്ടെ
ആഹ്
എന്നിട്ട് എന്തൊക്കെയാ അവിടെ എങ്ങനെ ഇപ്പോ എന്താ കാലാവസ്ഥ എങ്ങനെയാണ് നല്ല ചൂടായിരിക്കുംല്ലേ
ഇവിടപ്പൊ കൊഴപ്പല്ല ഒരു ഇടത്തരം കാരണം ഇപ്പ കുറച്ചീസം മുമ്പ് ര ണ്ട്മുന്ന് ദിവസം മുമ്പ് മഴ പെയ്തിരുന്നു അപ്പൊ അതിന്റെ ഒരു തണുപ്പൊക്കെണ്ടായി പിന്നെ നമ്മളെ നാട് ഇബടെല്ലേ
മഴെയ്താല് പിന്നെ വള്ളം ബുദ്ധിമുട്ടാവുലെ വള്ളം കൊണ്ട്
ആഹ് അങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് ആഹ് അങ്ങനെ ചെറിയ ബുദ്ധിമട്ടുണ്ടായി രണ്ട് ദിവസം മുമ്പ് കൊറച്ച് വെള്ളമൊക്കെ കെട്ടിന്നിട്ട് പുറത്തക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥണ്ടായോ
ആ പിന്നെ നിങ്ങള് നിക്കുന്ന സ്ഥാപനം ഉണ്ടല്ലോ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ടോ അതാ പുറത്തുന്നുള്ള അന് അന്യ സംസ്ഥാനക്കാരാണോ നമ്മളെ നാട്ട്കാരാണോ കൂടുതല്
അല്ല അതിപ്പോ നമ്മളെ നാട്ടിൽത്തെ ഒരു ചെങ്ങായിന്റെ സ്ഥാപനം തന്നെയാണ് അപ്പൊ തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ മൊത്തം മലയാളികൾ തന്നെയ്നി പുറത്തിന്ന് ആൾക്കാരെ ഇട്ക്കലില്ല കാരണം നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നാട്ടിത്തോലന്നെ എടുക്കല്
ആഹ് അതാ നല്ലത് കാരണം എന്താ വെച്ചാ നമ്മുക്ക് എന്തേലും ഒരു കാര്യം പറയണം എന്നുണ്ടെങ്കിലൊക്കെ ഏ മറ്റു ഭാഷക്കാരോട് നമ്മുക്ക് പറയല് നടക്കൂലല്ലോ ഏ പിന്നെ പഠിച്ചണം പഠിച്ച്മ്പക്ക്ന് എന്തായാലും അത്യാവശ്യം ടൈമ്ട്ക്കും ഒക്കെ കേട്ട്ങ്ങാണ്ട് വേണ്ടേ പഠിക്കാൻ
അഹ്
ഇവിടെയാണെങ്കി നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയോണ്ടേ ഇന്നൊന്നും പണിക്ക് പോയിട്ടില്ല ഇങ്ങനെ പണി ക്ക്‌ പോകാതിരുന്നാൽ പിന്നെ വീട്ടുകാര്യം നോക്കാനും കഴിയില്ല ചെലവിന് ഉള്ളത് കിട്ടും ചെയ്യില്ല ഇപ്പപ്പോ പണിക്ക് പോക്ണില്ലല്ലോ ഇപ്പാക്ക് ഇപ്പം വയസ്സായോണ്ട് ഇപ്പ അത് ഇപ്പോ പണിക്കൊന്നും പോണില്ല ഞാൻ തന്നെ പോക്കും കാര്യങ്ങളും പക്ഷെ മൂന്ന ദിവസായാണ്ട് ഇപ്പം പണിക്കൊന്നും ഇല്ല കാരണം എല്ലാട് ത്തും മഴായോണ്ട് പോവാനും ഇതൊന്നുംല്ല നമ്മുടെ അടുത്തുള്ള പൊഴിം കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് പാലത്തിന്റെ മോൾകൂടി വെള്ളം വന്നിക്ക്ണ് പ്പംഞ്ഞതൊക്കൊന്ന് താഴ്ന്നിട്ട് വേണം പണിക്ക് പോവാൻ
ആഹ് പിന്നൈ ഞാപ്പ പറയാമ്പന്നെ വെച്ചാല് അന്റെ പ്പൊ കല്യാണം കഴിഞ് പെരെല് ഭാര്യ ഇണ്ടല്ലോ കാര്യങ്ങളൊക്കെ നോക്കാന് അപ്പൊ കുത്തി അല്ല കല്യാണം കഴിഞ്ഞിട്ട് അന്റെ പെരെല് ഭാര്യണ്ടല്ലോ കാര്യങ്ങളോക്ക നോക്കാന് ഇപ്പാന്റിം ഇപ്പാന്റിം ഇമ്മാന്റിം കാര്യങ്ങളൊക്കെ നോക്കാന്
ആ
അപ്പൊ ഇജ്ജ് ഇങ്ങട്ട് പോര്ന്നെക്കാരം നല്ലത് കാര്ണം നാട്ടില് നിന്നി്ട്ട് അന്റെ എന്ത വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്തറിയുമ്പോ കൊർച്ച് ബുദ്ധിമുട്ടേക്കാരം ശമ്പളം കാര്യങ്ങളൊക്കെ
അത് ബുദ്ധിമുട്ടന്നെണ് പക്ഷെ എന്താ വച്ചാല് നമ്മള് ഈ വീട്ട്ന്ന് വിട്ട് നടക്കുമ്പോ എന്തേലും പെട്ടെന്ന്ട്ട അത്യാവശ്യം വന്നാ വേറ ആണുങ്ങളൊന്നു ഇല്ലല്ലോ കുടുംബത്തില് പിന്നെ വേറെ ആരു ഇല്ല അതിന്റെ ഒരിതൊണ്ടാണ് ഞാൻ പോരാതെങ്ങനെ നിക്ക്ന്നേ രണ്ടു വർഷം മുന്നേ അവ്ട്ന്ന് ലീവ് ഇട്ത്ത് പോന്നത അതോണ്ട ന്നെ വീട്ടില് പ്പാക്ക് പെട്ടെന്ന് സുഖല്ലാതായപ്പോ ഇവടെ ആരുല്ല ഹോസ് പിറ്റൽ കൊണ്ടോവാ ഇതിനോന്നും അപ്പൊ അതോണ്ടായിര്ന്ന് ഇങ്ങനെ പോവാണ്ട് നിന്നെ
ഉ പ്പന്റെ പെരേല് വല്ല്യ ആൾക്കാരൊന്നില്ല ഞാന പെരേല് പ്പ ആണായിട്ട്ള്ളത് പിന്നെ എന്ത അത്യാവശ്യം വരാണങ്കി അയൽവാസിനോടോ അല്ലെങ്കിൽ നാട്ട്ത്തെ തൊണ ക്കാരമ്മാരോടോ ആരെങ്കിലൊക്കെ ഇബട്ന്ന് വിൾച്ചറിം അപ്പൊ ഓല് ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനെപ്പാരെങ്കിലൊക്കെ വിൾചർഞാ മതി ചറോന്നില്ലല്ലോ
ആ അതില്ല എന്നാലും വിദേശത്ത് പോവുമ്പോ നമ്മള്പ്പോ സ്വദേശത്താണെങ്കി നമു ക്ക് വാണ്ട എന്ത് വേണങ്കിലും നമുക്ക്ണ്ടല്ലോ നമ്മള് തന്നെ ഉണ്ടാവോല്ലോ ബാക്കിള്ളോലെ ആശ്രയിക്കേണ്ട ആവശ്യല്ല അതൊണ്ടാണ് ഞാൻ എന്താ ന്റെ വീട്ടില് വിൾച്ങ്ങാണ്ട് സംസാരിക്കട്ടെ
ആ ചോയ്ച്ചോക്ക് ഇപ്പ അന്റെ ഇപ്പക്കെ കൊറെ നല്ല ഇതില് പർഞ്ഞന്നാണ് നല്ല ജോലി ഇണ്ടങ്കി പറയോ അപ്പ ഞാന് വിൾച്ചതാ ഉ
ആ എന്തായാല് ഞാന് വീട്ടില് ഉപ്പല്ല ഉപ്പ പൊർത്ത് പോയിക്കാണ് പ്പോ
ആഹ്
ഇപ്പ എന്താ സാധനം വാങ്ങാൻ എന്തിനോ പോയതെനു ഉപ്പ വന്നിട്ട് ഉപ്പാടന്ന് സംസാരിക്ക ന്നട്ട് എന്താ നിന്റെ വീട്ടിലൊക്കെ എങ്ങനെ എല്ലാർക്കും സുഖം തന്നെയല്ലേ
ആ ചെ ചെലർക്കു പലർക്കും ങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഇണ്ടാവും പ്പൊ ചെറിയ ആഷ്പത്രി ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പൊവ്ണ്ടച്ചാ വീട്ടാര്
ആ അതെ അത് ഇവടിം അങ്ങൻ തന്നെ മഴ ക്കായൊണ്ടേ എല്ലാര്ക്കും പനിം തൊക്കെണ് ഏ പനിം കാര്യങ്ങളൊക്കെ ആയൊണ്ട് പ്പൊ ഒന്നാമതി മഴയ്താലേ ഈ കൊത് ശല്യവും വള്ളം കെട്ടിന്ന്ങ്ങണ്ടേ ഏ അങ്ങൻത്തെ ഇതൊക്കണ്ടല്ലോ പ്പൊ പനിം തൊക്കായ്ങ്ങാണ്ട് ഇപ്പോ രണ്ടീ സം മുന്നേ പ്പ ഹോസ്പിറ്റൽ കാൺച്ചു വന്ന്ട്ടൊള്ളൂ ആശുപത്രിന്ന് പർഞ്ഞത് പകർച്ച പനിയാണ് ഏ വാണ്ട ശുശ്രൂഷ നൽകണംന്നൊക്കെ തന്നെ പർഞ്ഞത്
ആഹ്
ഇത് തന്നെയാണല്ലോ പനിം കാര്യങ്ങളും തന്നെയാണല്ലോ
അതെയ
എന്ന്ട്ടെന്താ
ഞാമക്ക ആഹ ഒഴിവുസമയാണ് ഇല്ലല്ലോആ ജോലി ഇപ്പൊ രാത്രിയാണ് ഇപ്പൊ ഇടെ സമയം ജോലിസമയം പകല് നമുക്ക് ആ വേറെ ആളുണ്ടാവു ഞ്ച പകരായിട്ട്
അപ്പൊ ഭക്ഷണത്തിനൊക്കെപ്പ എപ്പടളാ
ഭക്ഷണം നമ്മള് ഇവിടെ ഉണ്ടാക്കണം കാരണം എന്താ പകല് നമുക്ക് ഉണ്ടാക്കണം രാത്രി കാര്യങ്ങളൊക്കെ ഭക്ഷണം സ്ഥാപനത്തി നിന്നും കിട്ടും കാരണം എല്ലാ സൗകര്യവും ഭക്ഷണം കടക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ അവിടെത്തന്നെന്നാണ് പിന്നെ എന്തും മാത്രേള്ളു ബുദ്ധിമുട്ടല്
ക്ക വാണ്ടത് സ്ഥാപനത്തിന്ന് അവര് ഉണ്ടാക്കിങ്ങാണ്ട് നമ്മള് കൊടുന്നരോ ണ്ടായ നമ്മളന്നെ ഉണ്ടാക്കെണ്ട രോ
അലെ നമ്മളെ ജോലി സമയം ജോലി സമയത്ത് നമ്മക്ക് ഭക്ഷണം ഓല് കൊടുന്നരും കാരണം നമ്മൾ സ്ഥാപനത്തിലാവോലൊ അല്ലാത്ത സമയം നമ്മള് നമ്മളെ റൂമിൽ വക്കാലോ അപ്പ നമ്മള് ണ്ടാകും സാവനാവൂല്ല
സ്ഥലത്തത്ര ആൾക്കാരല്ലത്
ഉടെ ഞാൻ നിക്ക്ണ സ്ഥലത്ത് ഇപ്പോൊ താമസിക്കുന്ന സ്ഥലത്ത് പ്പോ അഞ്ച് ആൾക്കാരുണ്ട് അഞ്ച് ആൾക്കാരും നമ്മുടെ സ്ഥാപനത്തി തന്നെയാണ് മലയാളി തന്നെയാണ് പിന്നെ ജോലി സ്ഥലത്ത്പ്പ ഏകദേശം ഒരു മുന്നൂറ് ആൾക്കാരുണ്ട് ചെറിയ സ്ഥാപനാണ് ആ ളപ്പൊ തൊടങ്ങിട്ടൊള്ളൂ അപ്പൊഏതാനും നല്ല ലിണ്ടണ്ട്ഉയർച്ചുണ്ട്
ഹാ നിങ്ങള നിങ്ങളിപ്പോ എത്രയായി അവിടെ വന്നിട്ട് കൊറ ആയോ ആ സ്ഥാപന കേയറീട്ട്
ഹാ ഞൻ ഇപ്പ ഏകദേശം ഇവിടെ വന്നിട്ട് കുറച്ച് കാലമായി പക്ഷേ ഇ താപനത്തിലാരൊക്കെ പ്പൊരണ്ട് വർഷായിട്ടൊള്ളൂ നാട്ട്ത്തെ തെങ്ങായിമാര് പറഞ്ഞ അങ്ങനെ ബന്ധപ്പെട്ടാണ് അങ്ങനെ കേറിയ
ഹാ ന്നിട്ട് അവിടെ പോയിട്ട് പ്രശ്നങ്ങള കാര്ങ്ങളൊന്നും ഇല്ലല്ലോ
ഇല്ല ഇവടെ കൊഴപ്പന്നൂല്ലാ സുഖാണ്
അല്ല ഇതില് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയ വേണ്ടു ഇങ്ങളെ സഥാപനിക്കേറാന്
ക്ള്സ്റ്റേ ആ അമ്മനത്തെക്കറൻപ്പ നമ്മളെ സ്കൂള നമ്മെ വിദ്യാലയത്തെ കാര്യങ്ങളൊക്കെ നീളും പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇപടെ നമ്മളെ പ്രധാനായിട്ട് ഇപടെ നമുക്ക് മലയാളംആയോണ്ട് ഇപടെ പണിക്ക് എടുത്തിട്ട് രണ്ട്മൂന്നീസം പരിശീലനത്തിനുള്ള ചെറിയൊരു ല്ല ണ്ടോ അഹ് കാരണം നന്നായി പടിച്ചാ തന്നെ ഏകദേശം കഴുയും പിന്നെ ഞാന് പ്പോൊ ബ നമസ്കാരത്തിന്നുള്ള സമയായിക്ക്ണ് അപ്പൊപ്പ പറങ്ങിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്ന ആക്കാരം ഇപെട
ആഹ് ന്നയ്ക്കോട്ടെ ന്നാ ഞൻ എന്താല എന്തേലും കാര്യം ഉണ്ടെങ്കി ഞാൻ വിളിക്കാം എന്ന ശരി എന്നാ ആഹ് ഓക്കെ ശരി
ഞാൻ പോന്നു അപ